ന്നാ
ആഹ് കേക്ക് ആഹ് കേൾക്കട്ട്. എടക്കെ റേഞ്ചിന്റെ പ്രശ്നുണ്ട് ആ ആഹ് ആ-
എന്തൊക്കെയാണ് ആവുടുത്തെ നല്ല വാർത്തനം സുഖം തന്നെ.
ആഹ പണിക്കഴഞ് കിടപ്പിക്കാറല്ലേ
ആഹ പണിയൊക്കെ കഴിഞ്ഞു
ആഹ ശരി
മ മക്കള് സ്കൂള് പോയ പിന്നെ അവര് വെക്കേഷ വെക്കേഷൻ ഒക്കെ ഇപ്പ കഴിഞ്ഞതല്ലേ ഉം
ആഹ പിന്നെ ഫ്രീ ആയി കിടക്കലോ കാലപ്പഞ്ഞിലേ
ആഹ ആഹ ആഹ ഈ ഒരു ര രണ്ടരു ആഹ രണ്ട മാസം അപ്പോ ഓരോ സൗണ്ടും കാര്യങ്ങളും ഒക്കെ പാടായിട്ട്
ആഹ അതന്നെ എവിടക്ക വക്കേഷനിൽ പോയിനിയോ
ആഹ് ഞങ്ങങ്ങനെ മൈസൂരൊക്കെ അങ്ങനെ പോയിന് അവര് മക്കള ഇങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് പോവല്ലോ ഇങ്ങനെ പറഞ്ഞോണ്ടേ പിന്നെ മൈസൂര് പോയി
ആഹ് അവർക്ക് പിന്നെ സ്കൂൾ കൂടിട്ട് കയ്യുള്ളൂ
ആഹ ആഹ ഇനിയിപ്പോ ഇന്ന് സ്കൂള ക്ലാസ്ൽ ആഹ ഒന്നും ക്ലാസ് അല്ലേ അവർ
ആഹപ്പഞ്ഞ ആഹ പിന്നെ ശനി ഞായറുവ ഒഴിവ് ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ എവിടക്ക് പോകൂലല്ലോ വീട്ടന് മുത്രക്കേക്കാര
ആഹ ആഹ അപ്പൊ ഇങ്ങനെ പോയതാ പോവാല് ഓരോ പൂതിയാന്നപ്പോ അങ്ങനെ പോയതാ
ആഹ അവിടെ കൊറെ കാണാനുണ്ടല്ലോല്ലേ
ആഹ മൈസൂര് കൊറേ കാണാനുണ്ട് അത് നമ്മൾ അവിടെ പോയിക്കടൽ
ആഹ അതെ നമ്മള് പോയി പോര നടക്കൂല അവിടെ ഒരൂസം നിക്കണം ഉം പിന്നെ അവിടെ ഏതൊക്കെ സൂ ഒക്കെല്ലേ
ആഹ അവിടെ വല്യ ആഹ അവിടെ വല്യഒരു സൂണ്ട് ഏകദേശം ദിവസ രാവിലെ തൊട്ടരു വരെ നടന്ന് കാണണ്ട തുന്നുംങ്ങ യോജനം ആഹ് പക്ഷികള് പല ഐറ്റം പക്ഷികളും മൃഗങ്ങളും ആയിട്ടും അങ്ങനെ പലതു ഉണ്ട് ഒരു രാവിലെ നമ്മൾ ഐക്ക് ഒരു എട്ടണിക്ക് കേറണെങ്കി ഒരു ഉച്ചക്ക് മൂന്നണി മൂന്നരൊക്കെ ആകുമ്പോളെ നമ്മള് അയിന്റെ ഉള്ളിന്ന് ഇറങ്ങു
എറങ്ങോള്ളൂല്ലേ
ഉം അയി മാത്രം ഒണ്ട് കാണാന് കൊറേണ്ട് അയില്
ആഹ് അത ആഹ് ആഹ്
പിന്നീട് അതേ മതി പ ന്റെ രാജാക്കന്മാരെ ഒര് പാലസ് ഉണ്ട് വലിയൊരു കൊട്ടാരം
ആഹ് മൈസൂർ പാലസ് അങ്ങ പറഞ്ഞേക്കാ ആഹ് ഗൂഗിളൊക്കെ കാണലണ്ടല്ലോ അവിടെന്ത കൊറേ പഠിക്കാനൊള്ളതാ
ത്തിന അനുബന്ധിച്ച് അത് ഒണ്ട് കൊറേ അവിടെ ചെന്ന കൊറേ പഠി കുഞ്ഞയ്യ പിന്നെല്ല കൊറെ കാഴ്ചകളും കാണാ
കാണ ആഹ് പിന്നെ ഇപ്പത്തെ റ്റൂറ്നെ അങ്ങത്തരെ
ആഹ് ഈ കൊട്ടാരം എന്നൊക്കെ പാലസ് പറഞ്ഞത് നമ്മളതിന് മുന്നൊക്കെ ചെല്ലുമ്പോ തന്നെ നമുക്ക് വലിയൊരു ഇതാണ് ഒരു അത്ഭുതാണ് കാണുമ്പോ തന്നെ
ആഹ് ഫോൺല് കാണുമ്പോന്നെ നല്ലൊരു രസാണ് ക ഫോൺ കണ്ടിട്ടന്നെ നമ്മള് നേരിട്ടിന് നമ്മള അങ്ങനെ കൊറേ ആള പോവല്ലോ അങ്ങട്ടൊന്നും എല്ലാം പോവുല്ലല്ലോ ഉം
അത് നല്ല ഭംഗിയാണ് കാണാന് അത് ഉള്ളൊക്ക് ര് അമ്മളൊര് മുന്ന് മുൻഭാഗത്ത് കൂടെ നമ്മള് ഉള്ള്ക്ക് കേറിയാല് നമ്മളതീന്ന് പൊറ ത്ത്ക്ക് പോര്നത് എന്താ അതിന്റെ ബാക്ക് സ് സൈഡ്ക്കൂടെകാരം മുന്നോട്ട് കൂടെ ആഹ് മുന്നോട്ട് കൂടെന്നും പോരാൻ കയൂല്ല കാരണം ഓര് ആഹ് ഓരോ സ്ഥലത്തും ഓരോ സെക്യൂരിറ്റിയാള് ഇങ്ങനെണ്ടാവും ഓര് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഇല്ലേനും ആരോമാർക്കുണ്ടാവും മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോവാന് അപ്പൊ ആരോ മാർക്ക്‌ നോക്കിങ്ങനെ നമ്മള് മുന്നോട്ട് പോര്ണം അവവ്ട്ന്ന് ഞമ്മള് ബാക്ക്ക്ക് തിരിഞ്ഞാട് ഞമ്മള് വന്ന വൈക്കൂന്നെ നമ്മള് തിരിച്ച് പോരാന്ന് നമ്മള് കരുതിയിട്ട് അവര് അയ്ക്കൂല
ആഹ് അത് സംഗതി ആണെങ്കിലേ ഈ ആൾക്കാര് വരുമ്പോ അങ്ങനെ അ മ്മള് തെരക്കാവും രാച്ച്ട്ടേയ് ക്കാരം മാണെങ്കില് അങ്ങനെ
ആഹ് അവ്ടെ നല്ല തെരക്കാണ് അവിടെ എപ്പം നോക്കിയാലും ആൾക്കാരാണ് നറച്ച് ആൾക്കാരുണ്ടാവും ഉം അയ്നനെ അയിന്റെ ഉള്ളിലെക്ക് ആണ്ട് കേറിയ ഒരു കൊട്ടാരത്തേക്ക് ചെന്ന മാതിരി സ്വർണത്തിന്റെ ഇതാണെങ്കി അതുണ്ട് പിന്നെ ഈ മരത്തടിയൊണ്ട് ഇണ്ട ആഹ് ഈ മര
അതൊക്കെണ്ട്ല്ലേ
ആഹ് അതൊക്കെ ഒണ്ട് പിന്നെ ഈ മരത്തടിയാളോണ്ട് ഉണ്ടാ ക്യ പലയാതി ഐറ്റംസ് പണ്ട് കാലത്തെ ഓരോ സാധനങ്ങള്
ഏഹ് അയ് ശെരി
അഹ് കേറിയ ഒരു സംഭ ഒരിതാണ് അത്ഭുതാണ് ഫുള്ള് എല്ലോടത്ത് തൊടാനൊന്നും പറ്റൂല കാരണം ഫുള്ള് സിസിടിവി ക്യാമറകള് ക്യാമറെണ് ഉം ഫുള്ള് ക്യാമറെണ് ഏഹ് യെ തൊടാനൊന്നും പറ്റൂല നമുക്കയിന്റെ ന്റുള്ള് ങ്ങനെ കണ്ടാണ്ട് പോരാ ഫോട്ടോക്കെ ഇട്ക്ക ഫോട്ടട്ക്ക്ണീനൊന്നും കൊഴപ്പല്ല
ആഹ് ചെലോടത്ത് പോയ ഫോട്ടട്ക്കാനൊന്നും പറ്റൂല്ലല്ലോ
ആഹ്
പിന്നെ അവ്ടെ ആഹ് പിന്നെ പൂന്തോട്ടങ്ങളൊക്കെണ്ടാവൂലേ ആടെ
ആഹ് അതൊക്കെണ്ട് പിന്നെ വാട്ടർ ഫാൾസ് ഉണ്ട് ആ വാട്ടർ ഫാൻസ് കാണാൻ പോയാല് അവിടെ അയിന് ചുറ്റും പരിസരത്ത് ഫുള്ള് ഈ ഇതന്നെ തോട്ടങ്ങള് ചെടികളായിട്ടും ന നല്ല രസാണ് സംഭവം കാണാന് ഞമ്മള് കണ്ടാല് ഇങ്ങനെ നോക്കി നിന്ന് പോവും അത്രയും ഭംഗിയാ കാണാന്
ഭംഗി ആഹ് അതന്നെ പിന്നെ പല ഐറ്റം മോഡലുകളും ഉണ്ടാവല്ലോ അവിടെ ക്കെ നല്ല രസല്ലേ ഫ്ലവർ ഒ ക്കെണ്ടാവുംല്ലെ അവടെ നല്ല പല കളറില്
നല്ല രസ കാണാന് പിന്നെ അതേപോലെ തന്നെ അവിടെ ഈ കുതിര സവാരിണ്ടല്ലോ നമ്മളെ കുതിര വണ്ടിണ്ട് കാളവ കാളവണ്ടിണ്ട് അയിലൊക്കെ നമുക്ക് കേറണങ്കിൽ കേറാം
ഏഹ് അതൊക്കെണ്ട്ല്ലേ അവിടെ ഉം ഏഹ്
ക്കെ കേറണങ്കി നമുക്കേറി പോവൊക്കെ ചെയ്യ
ആഹ് അതന്നെ ഇപ്പനിപ്പം എല്ലോടത്തും കാണാണ്ടല്ലോ കൊറേ
ആഹ് ഇപ്പൊ എലോട്ത്ത് ഇതന്നെ ടൂറിസ്റ്റ് കേന്ദ്രം ആയിക്കാണ്ട് ഏതൊരു ചെറിയൊരു മല കണ്ടാലും ചെറിയൊരു മല കിട്ടിയാല് ഓല് അത് ഇങ്ങട്ട് മാന്തി നെരത്തിക്കാണ്ട് ഇങ്ങട്ട് ടൂറിസ്റ്റ് കേന്ദ്രാക്കി മാറ്റാ
അയിനനുസരിച്ച് ആൾക്കാരുണ്ട് വരാണ്ടേയ് എത്രങ്ങാനും ആൾക്കാര പ്പൊ എല്ലോട്ത്തും പോണഹ് ഉം ആഹ് പിന്നെ ഇപ്പൊ ആഹ് തരണി ഇപ്പളും തെരക്കെന്നെണയ് ഈ ടൈമിലും ഇപ്പൊ റിസോർട്ട് ഒക്കെണ്ടല്ലോ അഹ് ഒക്കെ ഫുള്ളാണ് ഉം ഉം ഇപ്പൊ ഫുള്ളാണ് ഇപ്പൊ മഴായിട്ടാണ് ഒന്നാമത്
ആഹ് ആഹ് ആഹ്
പിന്നെ കൊറെ കപ്പ്ള്സാണ് കപ്പ്ള്സാണ് കൊറേ പോവല് ഈ ടൈമൊക്കെ
ആഹ് ആഹ് അതെ നല്ല സംഭവം ഇങ്ങനെ നമ്മള് വീട്ടിലിരിക്കുമ്പോ നമ്മൾ പോകുമ്പോ തന്നെ ഒരു വിതൊക്കെ നമ്മൾ ആദ്യക്കെ നമ്മള് വയനാട് ടച്ച് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പോവല്ലേ
ആഹ് ആഹ് ഭാഗത്ത് കൂടെല്ലേ പോവങ്ങട്ട് മൈസൂര്ക്ക്ല്ലേ ഉം ആഹ്
സംഭവം നല്ല രസാണ് വയനാട് ചേരത്ത്കൂടെ ഇങ്ങനെ പോയാല്
ആഹ് വയനാടിലാണ് കൊറെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇള്ളത് ലേ
ഇതാണ് അവിടെ പോയി നോക്കിട്ടില്ല അവിടെ കൊറെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞ്
അടെണ്ട് കൊറേ മോഡല് നല്ല രസണ്ട് കാണാനൊക്കെ അവിടെ എന്താ അ റിസോർട്ടിലന്നെ സിമ്മിംഗ് പൂളൊക്കെ ഇണ്ടായിട്ട്
ആഹ് സി ആഹ് ഇപ്പൊ കുറേ പുതിയതും വന്ന് ചെയ്തിണല്ലോ അവിടെ
ആഹ് ഇപ്പൊ കൊറേ വന്ന്ക്ക്ണ്
ആഹ് ഇപ് കപ്പിൾസിനായിട്ടും ഞമ്മക്ക് ഈ അഫോ അഫോഡബിൾ റൈസ് ഇത് റൈറ്റ്നായിട്ട്
ആഹ് അതന്നെ ആഹ് ചെലപ്പോ ഈ ഓഫറുകളൊക്കെ ഉണ്ടാവല്ണ്ട് അങ്ങനെ റിസോർട്ടിലൊക്കെ ഈ ഫാമിലി ക്കായിട്ട് പോകുമ്പോ നല്ല ഓഫർല്
ഒര് ആഹ് അതെ നടക്കുള്ളൂ ഞമ്മള് ഇത് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പോകുമ്പോ ഓരോരുത്തർക്ക് ഓരോ റൂമ് പറയുമ്പോ നല്ല ബുദ്ധിമുട്ടാണല്ലോ
ആഹ് അല്ലെങ്കി നമ്മള് എല്ലാരും പോകുമ്പോ ഫാമിലി ആയിട്ട് പോകുമ്പോ ഓരോരുത്തര് ഓരോ പൈസടുത്ത അവനൻ്റെ പൈസ ട്ത്താല് അപ്പമ്മക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നൂല ഉം ഒരാളായിട്ട് എടുക്കുമ്പാണ് ആഹ്
പിന്നെ ഒരു ഫാ ഫാമിലീന്റെ ഒരു പത്ത് മുപ് പ്പതൾക്കാരുണ്ടല്ലോ മുപ്പത് ആൾക്കാരും കൊള്ള്ണെ സൈസ് റൂമ്ണ്ടല്ലോ
ആഹ് ഇണ്ട് അങ്ങനെണ്ട് നമ്മളെ ഫാമിലി ഒന്നായിട്ട് പോകുമ്പോ ങ് ആഹ് അതെന്നെ അയ്ല് കട്ടില് നമ്മള് മറ്റേ കട്ടില്കൾണ്ടാവും
ഉ ഉ സമ്പവം നല്ല രസണ്ട് കാണാന്ട്ടോ അങ്ങനൊരു ഫോട്ടത്ത് കണ്ടിനി ഞാന്
ആഹ് അങ്ങണ്ട് അങ്ങനെണ്ട് ഫോണിലൊക്കെ കാണല്ണ്ട് അങ്ങനെ
ആഹ് സമ്പവം രസ്
ആഹ് പക്ഷെ അയ്ന്ട്ടോ അത് സംഗതി കൊറവാ പൈസയ്ന്
അ ആഹ്
ആഹ് അങ്ങൻത്തെ പൈസ കൊറവെക്കരം നമ്മള് റൂമ് ഇട്ക്കുമ്പോ കൊറച്ച് റേറ്റ് കൂടും ചെയ്യും
റൂമർഞ അയിനൻസര്ച്ച്ള്ള സൗകര്യങ്ങളോ പിന്നങ്ങനെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ണ്ടാവും ഉം ഇതിപ്പോ അതല്ല ഇതിപ്പോ എല്ലാരു കൂടങ് കൊമ്പായി കട്ക്കല്ലേ എല്ലാരുടെ കട്ക്കാ ല്ലേ
ആഹ് അതന്നെ
പക്ഷെ സംഭവം രസാണ് എല്ലാരുകൂടെ പോ എല്ലര എല്ലാരുകൂടെ ണ്ടാവുമ്പോ വേറെ രസാണ്
ആഹ് ഞങ്ങള് അതേപോലെ ഇവിടെ എറണാകുളൊക്കെ പോയിനേ അപ്പൊ ആ അവിടെ അങ്ങൻതന്നെ എന്താ ഇത്ണ്ട് പാലസ്ണ്ട് അവിടെയ് അതെന്താ എന്താ അവിടെ കൊറേ ഇതൊക്കെണ്ടാവും എന്താ പറയല് കൊറേ വിഗ്രഹങ്ങളും തൊക്കെ ണ്ടാക്കിച്ച സ്വർണം കൊണ്ടൊക്കെജ്ജ് പറഞ്ഞാരിന്നെ കൊറേ അങ്ങൻത്തെ സാധനങ്ങൾ കൊറേണ്ട് ഇപ്പൊ ഫുള്ളത് പഠിക്കാനുള്ള ഒരു താണ്.
പഠിക്കാൻ പറ്റിയ സ്ഥലാ ലേ.
ആ പിന്നെ എന്താ ലോക്കറണ്ട് ബേങ്ക്ത്തെമാരി ലോക്കറിൽ ഇട്ടാണ്ട് സ്വർണം പഴേ രാജാക്കമ്മാരെ സ്വർണ്ണൊക്കെ ണ്ടാവൂലേ കൊച്ചി രാജാക്കന്മാര്ർഞ്ട്ട് ഞാൻ കൊച്ചി കൊച്ചിക്ക പോയിനത് ആ ങ്ങട്ട് ആ ആ പണ്ട് അവര് അവരെ സ്വർണങ്ങളൊക്കെണ് രത്നമൂതിരങ്ങള് സ്വർണം അങ്ങൻത്തൊക് ക്കെ പണ്ടത്തെ നല്ല രസ കാണാന്ട്ടോ
ആഹ് ആഹ്
പിന്നെ ഓലെ തലപ്പാവ് ഉണ്ടാവും സ്വർണം കൊണ്ട്ണ്ടാക്കിയ തലപ്പാവ് രാജാക്കമ്മാരെ ഉം അങ്ങൻ
സംഭവം രസ നമ്മള്ങ്ങനെ പോയെങ്കി തന്നെ കാണുള്ളൂ ഞമ്മൾ വണങ്കും വീട്ടിലിര്നാ അങ്ങനെ ഇരുന്നോണ്ട്ക്കും ഇതിന് ഒരു ഒരു . ഒരട്ടം പോർത്ത്ക്കറങ്ങിയ അങ്ങനെ പിന്നങ്ങനെ പോവാന്
ആഹ് അമ്മള് വീട്ടിര്ന്ന അങ്ങനെ ഇരിക്കാ എവിടി കാണൂല പോയാലന്നെ ഒക്കെ കാണുള്ളൂ ഉം
വേറെ പിന്നെ ന്താ ഫുഡയ്ക്കാനൊക്കായോ?
ആ ഫുഡയ്ക്കാനായി
ഏ
ടൈം ആയിണല്ലോ ഒന്നരായീലെ ആ നീ കഴിച്ചോ
ല്ല കഴിച്ചിട്ടില്ല കഴി
ഏ ആ
കൊറച്ചേരംകൂടി കയ്യട്ടെര്തി കൊർച്ചേരൂടി കഴ്ഞ്ട്ട്ങ്ങനെ കഴ്
ആ രണ്ടണി ഇവിടെ രണ്ടണിക്കെക്കെ കൈ കൈക്കല്
ആഹ്
പിന്നെ രാവിലെ നേരത്തെ ചായടിക്കും ആ ന്നാ ശരി എന്നായിക്കോട്ടെ ഉം